ഹലോ ഹലോ കേൾക്കുന്നില്ലെ ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കും
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ പറഞ്ഞു ഹലോ ഹലോ കേക്കാമോ
ആ കേൾക്കുന്നുണ്ട്
ആഹ പറഞ്ഞോളൂ മഴയുണ്ടോ
ഇല്ല മഴ ഇല്ല വെയിലാണ്
ആഹ ഇവിടെയും കൊറച്ച് മുന്നേ ന്ന് മഴ പെയ്താര്ന്ന്.
ഓഹ്
പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞു ആ അതാ കഴിച്ചതേ ഒള്ളു
ആഹ
പിന്നെ എന്താണ്
വേറെന്തൊക്കെ സുഖം എന്തൊക്കെ സ്കൂളൊക്കെ തൊറക്കാനായില്ലേ പർച്ചേസിങ് ഒക്കെ കയിഞ്ഞോ
അവിടെയോ ആ കേക്ക്
ആഹ് ഇവിടെ കയിഞ്ഞു ആഹ കൈ കയിഞ്ഞു
അഹ് അഹ്
ആഹ
ആഹ് ഇവിടെയും ഏകദേശംക്കെ കഴിഞ്ഞു
സാധനങ്ങളൊക്കെ വാങ്ങി
ആഹ എല്ലാം കഴിഞ്ഞു പിന്നെ പിന്നെ ട്യൂഷന്റെ പരിപാടി ഒണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞതേ ഉള്ളായിരുന്നു അത ലേറ്റ് ആയെ
ആഹ്
പിന്നെ
എത്ര മുതല്ല ട്യൂഷൻ എടുക്കണെ
പ പത്താം ക്ലാസ് വരെണ്ട്
എല്ല ട്യൂഷൻ വീട്ടില് വെച്ച ട്ടാണോ എടക്ക
ആ വി അല്ലല്ല ഓൺലൈൻ അല്ലാതെ കുട്ടികള് വീട്ടിൽ വരിവാ
പിന്നെ ആ എന്തൊക്കെയ ട്രിപ്പൊക്കെ പോകലുണ്ടോ യാത്ര പോവലുണ്ടോലിക്ക യാറ് പോലുണ്ടോന്ന് ചോയ്ക്ക
യാത്ര പോക്ക് ഒന്നുല്ല
ആഹ
അത് ഇവിടെ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഏ നമ്മള് തെമ്മല, സുന്ദരമാടി പിന്നെ കുട്ടിയാലും
അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി ഒരു വൺ ഡേ ട്രിപ്പ്
ആഹ് ഞങ്ങളും പോയി മൈസൂക്കൊരു വൺഡേ ട്രിപ്പേ
തിരിച്ച് എത്തിയപ്പോ രണ്ട് മൂന്ന് മണിയൊക്ക ആയപ്പോഴത്തേക്ക്ത്തിരിച്ചോന്നു
അവിടെപ്പോയോ പോയായിരുന്നു.
ആ ഞങ്ങൾ മൈസൂര് പോയി വെക്കേഷൻല്ലേ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട് അവടെ പോയാര്ന്നോ ടൂറിന് പോയാര്ന്നോ
ആ മൈസൂര്ക്ക് പോയിണെ സ്കൂളൊക്കെ പൂട്ടിപ്പളേ
ആഹ് എത്ര നാ എത്ര ദിവസത്തെ പ്പായിരുന്നു
വൺ ഡേ ട്രിപ്പ് രാവിലെ പെലച്ചെ മൂന്നു മണിക്ക് പോയിട്ട് രാത്രി ഒന്നരായപ്പോ തിരിച്ചെത്തി
തിരിച്ചത്താം എത്ര ഫാമിലി? ഫാമിലി ടൂറ് പോയതാണോ അതോ ഓക്കേ ഓക്കേ ഓക്കേ ക്കേ അവിടെന്താ സ്പെഷ്യലായിട്ട് കാണാനുള്ളത്.
അവിടെപ്പന്താ ഒരു ഞങ്ങള് പാലസും പിന്നെ ഗാർഡ ഗാർഡന് കണ്ടിട്ടില്ല ഇത് ഉം എന്താപ്പോ അസു അത് രണ്ടു മാത്രമേ കണ്ടിട്ടുള്ളൂ അയിനുള്ള സമയേ ഉണ്ടായിട്ടുള്ളേനി വൺഡേ ട്രിപ്പായത് കാരണേ
അത് ശെരി അവിടക്കെ ഇഷ്ടംപോലെ കാണാനുണ്ടായിണ്ട് രണ്ടൂന്ന് ദിവസം
സ്റ്റേ ചെയ്ത് കാണാന്. ആഹ് ഉണ്ട് പക്ഷെ വൺഡേ ട്രിപ്പായതോണ്ട് ഒരു ആഹ് എന്നാലും എവിടേക്കും പോകലില്ല പക്ഷെ അവിടക്ക് പോയി അതന്നെ വല്യ കിട്ടല്
പിന്നെ
വേറെന്തൊക്കെ എന്താ ഫുഡൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ കൂട്ടാനൊക്കെ?
ത ഇ വേറന്നും വെബ ജോലിണ്ട അവിടെ ഫുഡ് ഉണ്ടായിത് പിന്നെ ചക്ക ഇണ്ടായിരുന്നു ചക്ക
മാങ്ങയച്ചാറ് ഇത്ര ഉണ്ടായിരുന്നു
ആഹ് ഉം പിന്നെ എന്താ വീട്ടില് മാങ്ങയെക്കെണ്ടോ ചക്കേം മാങ്ങൊക്കെ?
ഹലോ കേക്കാമോ
ആ കേൾക്കുന്നുണ്ട് വീട്ടില് ചക്കേം മാങ്ങേക്കെ ഇണ്ടാന്ന് ചോയിക്ക
ഓഹ്
ഹലോ
കേക്കാമോ കേക്കാമോ ഉം മീനൊക്കെ ണ്ടായിരുന്നോ
ണ്ട് മത്തി
ആഹ് അവിടെ എല്ലാർക്കും മീൻ വേണംന്ന് നിർബന്ധമുണ്ടോ? എല്ലാം ഒരുമാതിരി ബ്ലറർ ആയി പോന്നല്ലോ. ഹലോ ഇല്ല വിട്ട് വിട്ട് പോന്ന് ആഹ് കേക്കുന്നുണ്ടോന്ന് ചോദിച്ചാ നല്ലയായിട്ട് കേക്കാം
ഉം ഇല്ല വ്യക്താവുന്നില്ല വ്യക്താവുന്നില്ല
എനക്ക് വ്യക്തമാ ഉണ്ട്ട്ടോ
ആണോ ആഹ് എനിക്ക് വ്യക്താവുന്നില്ല റേഞ്ചിന്റെ എന്തെങ്കിലും വിഷയായിരിക്കും. പിന്നേ അവിടെ ങ്ങനെ രാത്രിത്തേക്കെല്ലാം ഒരുമി ച്ചാണോ ഫുഡ് കഴിക്കുന്ന ആഹ് കൊഴപ്പില്ല ഫുഡൊക്കെ ഒരുമിച്ചാണോ വെക്കുന്നത്. ഹലോ..
ഞാൻ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ ഹലോ
ഉ
കേക്കാമോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ ഹലോ